ആഹ എന്താടുക്കുന്നു
ആഹ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ഒക്കെ അല്ലേ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഒതുക്കിപ്പറക്കിക്കെ നിക്കുന്നു എവിടോ
ആഹ് ആഹ ആ് ഞാനിവിടെങ്ങനല്ല ആ ചേട്ടൻന്റെ വണ്ടി ഇങ്ങനെ വർക്ക്ഷോപ്പല്ല ടെസ്റ്റ് ചെയ്യണം
പതിനഞ്ച് വർഷയി ബൈക്ക് ആ ബൈക്ക് എടുത്തിട്ടാ അപ്പോ ടെസ്റ്റ് ചെയ്യാ ഇങ്ങനെ വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്ക കുറേ നാളായി കൊടുത്തിട്ട് അ അപ്പ നമ്മൾ ടയർ ആണെങ്കിൽ നമ്മള് സെക്കൻഡ്ടിച്ചത് പുറിലത്തെ ടയർ അങ് തേിഞ്ഞ അത് മാറ്റണമായിത്
പ്പോ ടയർ നമ്മള് ഒരു സെക്കന്റെ വേടിച്ച് ആ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിട്ട് അപ്പൾ വന്ന് കയറിയതേ ഉള്ളൂ
വീടിന് അടുത്ത് തന്നെയാന്ന വർക്ക്ഷോപ്പ്
ഇല്ല ഇല്ല കുറച്ച് പോണം രണ്ട് കിലോമീറ്റർപ്പുറം ആണെങ്കി എത്ര നാള ഉണ്ട് ഇപ്പൊ കുറെേ നാളായോ ആക്കാണെങ്കി ഇപ്പൊ ആളുടെ ജോലി ഗൾഫില്ല അപ്പൊ ആൾക്ക് ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് കിട്ടിട്ട് വേണം തിരിച്ച് കേയറാനേ
ഓ ടെസ്റ്റ് എനാഇനി
ടെസ്റ്റ് കണ്ട് ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിറ്റ ദിവസം ടെസ്റ്റ് എടുത്താം ഇനിയിപ്പ ഇന്ന് നാളെ വെള്ളിയല്ല തിങ്കളാഴ് നാളെന്തായാലും കിട്ടത്തില്ല ഇനി ശനി ഞ നേരും കാണത്തില്ല തിങ്കളാഴ്ച ഇനി പറ്റത്തോളായിരിക്കും
അപ്പ തിങ്കളാ്ശം ഉണ്ടായ അങ്ങ് ടെസ്റ്റ് നടത്താന്നോ
ആഹ നമുക്ക് അത് അതി കുഴപ്പമില്ല നമുക്ക്പ്പ ഇന്ന് ടെസ്റ്റ് ചെയ്തെടുത്ത നാളെ ചെയ്യാന്നുള്ള രീതിയുണ്ട് പക്ഷെ നമ്മുക്ക് ഈ പണി തീർത്ത് എടുക്ക ഇറക്കണ്ടായോ
ഉം അത് ശരിയാ പണി ചറക്കിയാണ് അവര് പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോ എല്ലാം നോക്കും പുതിയൊരു വണ്ടി എങ്ങനാണോ അതേ രീതി വേണം ടെസ്റ്റിന് കൊടുക്ക
ആ- ആ- ആ-മ്
പാ അപ്പൊ മീന എല്ലാം പണിയെല്ലാം തീർന്ന നിന്റെ
ഇല്ല ഇല്ല പണി നടന്നുകൊണ്ടിരിക്ക ഒരു രണ്ട് ദിവസത്തിുള്ളിൽ തരുമെന്ന് പറഞ്ഞ് എന്തുവാെന്നാ അറിയത്തില്ല
ഉ അങ്ങനത്തെരുവ വർഷവക്കുകാരുടെ പറസിലല്ലേ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല
ഉം മഴയൊക്കെുണ്ട്
ഇല്ല ഇന്നത്തെവരെ പെയ്തില്ല മഴക്കോളിങ്ങനെ രാവിലെ തോട്ടേ ഉച്ചോട്ടേ ഒക്കെ ഉണ്ട്
ഉം രാവിലെ മഴയ ഉണ്ടായിരുന്നു രണ്ട മൂന്ന് വെട്ടം പെയ്ത്
ആന്നോ ഇവിടെ അങ്ങനെ പെയ്തില്ല രാവിലെ ഒന്നിച്ചിരി പെയ്തതേ ഒള്ളു.
ആണോ ആഹ് ആഹ്
അല്ലാതെ പിന്നെ വെള്ളം ആ കെട്ടി നിക്ക്യും
ഉം
തെക്കേപ്പർത്തും വടെക്കേപ്പർത്തൊക്കെ ഇങ്ങനെ. വെള്ളം ഒഴുകി പോവാനുള്ള സൗ ഇതില്ല.
ആഹ്
അന്നേരം കെട്ടി നിക്ക്യും. പിന്നെ വെയിലാന്നെങ്കി ഓ അതേ ഒള്ളൂ. കൊതുകിന്റെ ശല്യവാ ശല്യ ഭയങ്കര ശല്യ
അതീ വെള്ളം കെട്ടിക്ക്ന്നോണ്ടൊ.
ഉം അമ്മളിപ്പൊ എത്രയൊക്കെ നോക്കിയാലും വെള്ളം കെട്ടിനി കെന്തോയാന
ആന്ന് ആന്ന് ആന്ന് ആഹ്
അമ്മള് എങ്ങനെയൊക്കെ സ്രദ്ധിച്ചാലും പിന്നെ വെള്ളം കേട്ടി നിന്നാ മാത്രല്ലെ ഇയ ഇതുണ്ടെങ്കിലേ പോച്ച ഉണ്ടെങ്കിലും വെള്ളം ഉം കൊതു അല്ല കൊതു കേറും
ഞങ്ങടെ ഇവിടായി മൊത്തം വസ്തു കടക്ക. അവടെ മൊത്തം കാടും പിടിച്ച് കടക്ക്വാ. വെള്ളവുണ്ട് അയ്നൻസര്ച്ച്
ഇവടെ ഞങ്ങടെ വീടിന്റെ പൊറവശത്തും ഒരു അയ്യ അവെടെ അപ്പം ങ്ങനെ പോച്ച് നല്ല രീതി കേറി നിക്കും.
ആഹ് ആമി ഇവടെ ഒരു ആണുണ്ട് ആഹ്
എടക്ക് ഇങ്ങനെ പശുവിനൊക്കെങ്ങനെ കൊണ്ട് കെട്ടിയെങ്കിലും വലിയ വ്യത്യാസൊന്നുല്ല.
ആഹ് ഇവിടെ ഒരെണ്ണം ഉണ്ട് യോ ന്നും പറയണ്ട് താന്നങ് കെടക്ക ഈ തു വേണ്ട എന്തൊ. ഒരു ഉത്തരവാദിത്ത ഇല്ലാത്ത ആൾക്കാരാ തൊന്ന് ഈ ഇവടെ പോച്ച മൊത്തം റോഡിലോട്ടാ കേറി കെടക്കുന്നെ
നിങ്ങള് റോഡ് സൈഡ് ക്കെന്നേന്നൊ.
ഏഹ് മൊത്തം അവർ ആഹ് ആ വ്ത്തെ മോച്ച മൊത്തം റോഡിലോട്ട് അങ്ങ് കേറിയിരിക്കുവ അല്ലെങ്കി വല്ലപ്പോഴും വന്ന് അവിടൊക്കെ ചെത്തി വയർത്തില്ലെ ഇവരാൾക്കാര്.
അത് ചെലര് ഇങ്ങനെ വസ്തു മേടിച്ചിട്ടിട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല.
ആഹ് മാമ എനിക്ക് എനിക്ക് തോന്നി ഇവര് ഇങ്ങനാ ന്തോന്നി ഈ വസ്തു മേട്ച്ചിട്ടാൾക്കാരും അവര് ഇതുവരെ ഇവടെ വന്ന് നോകുന്ന് ഞാൻ കണ്ടിട്ടില്ല ട്ടോ
ആ അവടെന്തെങ്കിലും വല്ല ജീവിയോ വല്ല വന്നിരിക്കുന്ന് എന്തോ തുപ്പുന്ന പോലെ സൗണ്ടോക്കെ എടക്ക് കേക്ക്ന്ന്.
ജീവി എല്ല പട്ടി അങ്ങനെ പോകുന്ന്ണ്ട് എടക്കിടക്ക് ല്ലക്കൂടെ ജീവിയൊന്ന് ഇല്ല അല്ല തൊപ്പിയത് ഇവിടെ താറയിൽ ആരാണ് തൊപ്പിയത്. ഇവടെ അപ്പർത്താണെങ്കി മരി പ്പുണ്ട് നമ്മടെ വീടിൻ്റെ തൊട്ടപ്പർത്ത് മരിപ്പ് കഴിഞ്ഞ് കൊർചോസായി. കൊർ ചോസായി. അപ്പ അതിന്റെ കൊറേ ആൾക്കാരൊക്കെ അപ്പർത്ത് ഇപ്പുർത്തൊക്കെ ഉണ്ട്. അത് അവരെ സൗണ്ട കേൾക്കുന്നെ. പിന്നെ എന്റെ ഫ്രണ്ടിലാണെങ്കി ഒരു പട്ടി ഉണ്ട് എപ്പോഴും ഓട്ടിച്ചിട്ട് ഓട്ടിച്ചിട്ട് പോകുന്നില്ല.
പൊർത്തെറങ്ങി നിക്കുവാന്നൊ
ആഹ് ഞാൻ പൊറത്തെറങ്ങി നടക്കു നിക്ക ഈ ഈന്തോ ഓടിച്ചു ടിച്ചിട്ടും പോവാതെ
അല്ലേലും എടക്കെടക്കൊരു പട്ടി വര്ന്നുണ്ടലല്ലോ ഇപ്പം
ഉം എപ്പ ഇവ്ടെ ഒള്ളയാ ഇവ്ടെ എപ്പെഴും കാണുന്നേ. ഇവടെ ഇങ്ങനെ എപ്പെഴുങ്ങനെ നടക്കുന്നാണാ അങ്ങോട്ടും ഇങ്ങോട്ടും
ഭയങ്കര ശല്യാണോ പട്ടിയെ കൊണ്ട്
ആഹ് ശല് ശല്യേ ഒള്ള്. നമ്മള് ഓട്ടിച്ചാലതൊന്നും പോവണ്ടായോ അമ്മള് പുറത്തോട്ടറങ്ങാൻ മേണ്ടി കാത്തിരിക്കാൻ തോന്ന്ന്നു. കേറി അടുത്ത വന്നിക്കാൻ.
കാഹ്
ഉം രാത്രിത്തേക്ക് വല്ലം ചോറല്ലക്കെ ചോറൊക്കെ ഉണ്ടോ
ചോറണ്ട് ഞാൻ വിചാരിച്ച് ഇച്ചിരി മീൻകറി മാത്രേ ഒള്ള് അങ്ങനെ അഛന് ഇങ്ങനെ ഉച്ചക്കന്നെ കൊട്ത് വിടുന്ന മീൻകറിയ ത് തന്നെ എടുത്ത് കൊണ്ട്കൊടുക്കുമ്പോ ഉചാ ആഹാരൊക്കെ രാത്രി കഴിക്കാൻഇച്ചിരി ഭയങ്കരപാടാ ആഹ് ഭയങ്കരവൃ വൃത്തികെട്ട ശീലങ്ങളാ അപ്പൊഞാൻ വിചാ ഞാൻ വിചാരിച്ചു രണ്ടുമത്തിഎടുത്ത് വറുത്ത് മത്തിയിരിക്കുന്നു.
ആഹ് ആഹ്
ഇനി അതിന്റെ പരിഞ്ഞിലൊണ്ട് അതും കുടെഎടുത്ത് വറുക്കാം ന്നിട്ട് ച്ചി രെസോം കൂടെവെക്കാങ്കി നാളെ ആ രെസം എടുക്കാലോ
ആഹ് ആഹ് ജോലിക്കൊക്കെപോയിട്ട് ക്ഷീണിച്ചുവരുന്നതല്ലേ അപ്പമെന്തേലും ഇഷ്ടപ്രകാര കഴിക്കാണോന്നൊക്കെ ആഗ്രഹം കാണുവായിരിക്കും.
ആഹ് അതുകൊണ്ടാപ്പ മ്മളിപ്പം വെക്കാന്ന് വിയാരിച്ചു രെസൊക്കെ വെക്കുന്നതിന് അധികംപാടില്ലല്ലോ.
ആഹ് ഇല്ല ഇല്ല
ആഹ് ആണ്ടിച്ചിരി രെസം വെച്ചേക്കാങ്കിൽ ഇച്ചിരിഇരുപ്പുണ്ടെ നാളെആയാലും നമുക്ക് എടു ക്കാലോ രെസോന്നും അങ്ങനെ ചീത്തേയാവത്തില്ലല്ലോ പെട്ടെന്ന്
ആഹ് രെസമാവുമ്പം രെസംഇച്ചിരി മസാലൊക്കെ കൂട്ടിവെക്കണം അപ്പൊ നല്ലടേസ്റ്റാ. ഇച്ചിരി മുളകൊടിയും ഇതൊക്കെഇട്ട് മൂപ്പിച്ച് വെക്കണം.
ആഹ് ഞാനപ്പഅങ്ങനെ വെക്കാന്ന് വിചാരിച്ച് എല്ലാ ഒതുക്കിനി അതെങ്ങിനി
ആഹ് ഒരുപാടങ്ങനെ വെള്ളം പോലെ വെച്ചല് ചേലോര് ഒരുപാട് വെള്ളംപാരും വെക്കഅങ്ങനെ ഒരുപാട് വെള്ളംപോലെ ഒന്നുംവെക്കരുത്.
ആഹ് ഇപ്പച്ചിരി
ആഹ് രെസത്തിനെ കുറിചന്നെ ഇന്നാലും ഇച്ചിരി ഇച്ചിരി പ്പര് ന്ത്മസാല ഒരുപാടൊന്നല്ല ഇച്ചിരി മുളകൊടി ഇിച്ചിരിട്ട് ഇച്ചിരിമല്ലി പൊടിട്ട് ഇച്ചിരിമഞ്ഞപ്പൊടിയൊക്കിട്ട്
മല്ലിപ്പൊടി രെസത്തിന് ഇടോ
ആഹ് ഇച്ചിരി മല്ലിപ്പൊടിഇട്ട കുഴപ്പൊന്നുല്ല മല്ലിപ്പൊടിയൊക്കിടും.
ഞ്ഞ ന്നമ്മേ അങ്ങനെ മല്ലിപ്പൊടിടാറില്ല.
ഉം ഞാനിടും ഞാനിടുംപ്പോട്ടൊ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിടും ഇച്ചിരി മുളകോടിടും. ഇച്ചിരികായപ്പൊടി മഞ്ഞ
കായപ്പൊടിഇടണോലോ കായപ്പൊടിയാന്നല്ലോ അയ്‌ന്റെ രെസത്തിന്റെ മെയിൻ സാധന ഉലുവാപ്പൊടി മഞ്ഞപ്പൊടി കായപ്പൊടി കുരുമൊളകുപ്പൊടി ഒക്കെയാന്നല്ലോ മെയ്ൻ.
ഉം ഉം ആഹ് ഉം അന് അന്നാ ശെരിനടക്കട്ടെ